ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട്.
പറഞ്ഞോളൂ എന്തൊക്കേണ് വിശേഷം.
സുഖാണ് കൊഴപ്പൊന്നുല്ല. അവിടത്തെ വിശേഷം.
നന്നായിരിക്ക്ണ്, സുഖായിരിക്ക്ണ്, വേറെന്താ. പണിയൊക്കെ കഴിഞ്ഞോ, കുളിയൊക്കെ കഴിഞ്ഞ.
ആ പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇരിക്കായിരുന്നു അടത് പണിയൊക്കെ കഴിഞ്ഞില്ലേ?
ഓ ഫുഡഴിച്ചാ?
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം.
ആ ആര ഒറ്റക്കൊള്ളൂ.
ആ മക്കള് സ്കൂൾ പോയിക്കണു.
ന്ന് സ്കൂള്ണ്ടോ?
ആ ഇന്നിവിടെ സ്കൂളുണ്ട്.
ശനി ഞായറും അവധി ആ അങ്ങനെ വെള്ളിയാണോ അവധി.
അല്ല ഇന്റെ കുട്ടിക്ക് അന്ന് തിങ്കളാഴ്ച ഇണ്ടായി ക്ലാസ് ഇണ്ടായിട്ടില്ല. അപ്പൊ അതിന് പകരം അത് ശനിയാ
അപ്പൊ അതെ ആഹ് അങ്ങനെ ആഹ് ശരി. സാധാരണ ശനി ഞായ
ആ അവധിയാണ് ഇവിടെ ആ അവിടെ എങ്ങനെ കുട്ടികളൊക്കെ ഈ സ ഓള് പോയോ?
ഓഹ് ഇന്ന് പോയിട്ട്ണ്ട് രണ്ടാള് പോയിട്ട്ണ്ട്. പ്പം സാധാരണ ശനി ണ്ടാവാറില്ല. അപ്പം ഇന്നലെ ഇന്നൽത്തെ പകരാണെന്ന് പറഞ്ഞു.
ആഹ്.
ഒരാൾക്ക് അപ്പോ. ശാസ്ത്രമേള എന്തോ ആണ് ന്നർഞ്ഞ് ക്ലാസ്സൊന്നുല്ലാന്നർഞ്ഞു.
ആഹ് ഓഹ്
ഉം അങ്ങനെ. വേറെന്താ പിന്നെ ഹോബീസ് ങ്ങക്കെന്താ വായിക്കോ നല്ലോണം?
ആഹ് ചെർതായിട്ടൊക്കെ ആ നല്ലൊന്നുല്ല ന്നാലും ചെർതായിട്ടൊക്കെ ഇങ്ങനെ വായിക്കും.
എങ്ങനെ നോവലോ അങ്ങനെ അങ്ങനെ.
ആഹ് നോവെലെന്തെല്ണ്ടെങ്കി അത്ങ്ങനെ
ആഹ്
ഇങ്ങനെ ബുക്കുന്നൊക്കെ ങ്ങനെ.
ആഹ് ആഹ് ഇപ്പൊ പിന്നെ വായന കൊറവാണല്ലോ എല്ലാർ
ആഹ് ആഹ്
ഫോണ് സ്മാർട്ട് ഫോണത് വന്നയ്ന്റെഷം.
ആഹ് ഫോണിലല്ലെ പലേതും വായനിം എഴ്ത്തും ഒക്കെ പ്പൊ ഫോണിലല്ലേ. ഇൻ്റെ മോന് കൊൺരും സ്കൂള്ന്ന് ബുക്ക് അപ്പോ അയ് അങ്ങനെ വായി ച്ചിരുന്നട്ടാ ഇതിങ്ങനെ വായിച്ചിരിക്കും ലൈബ്രറി ബുക്കുകൾ ആ അതിലുണ്ടാവും ഇങ്ങനെ നോവലൊക്കെ നല്ലേ.
ആ ആ ഞാൻ ആദ്യക്കെ അങ്ങനെ. സ്കൂളന്നൊക്കെ ലൈബ്രറി ബുക്കൊക്കെ വാങ്ങാൻ കൊണ്ടുവരാൻ പറയെടിലും അവള് വായിക്കൊന്നും ഇല്ല, പക്ഷെ ഞാനാണ് വായിക്കല്. അപ്പൊ ഇപ്പൊ കുറവാ ഇപ്പൊ പിന്നെ. ഈ പറഞ്ഞ മാതിരി ഫോണ് കയ്യിലുള്ളത് കൊണ്ട് വായിക്കാൻ മടിയാ. ഇത്തിരി സമയമൊക്കെല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ഫോണിൽ എന്തെങ്കിലുമൊക്കെ. ആയിട്ടങ്ങനെ കഴിയും, വായിക്കാൻ നല്ല ഫോണ്. ഇല്ലാത്ത ടൈമില് ഒരുപാട് വായിക്കായിരുന്നു. എന്ത് കിട്ടിയാലും. വായിക്കും പെട്ടെന്ന് അത് തീരോ ചെയ്യും ബുക്കൊക്കെ കിട്ടിയാല്.
ആ ഇത് പിന്നെ സ്കൂളിന്ന് കിട്ടിയാ കൊറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കൊണ്ട് കൊടുക്കുക. അപ്പൊ പിന്നെ നമ്മള് അങ്ങനെ വായിച്ചൊണ്ടിരിക്കുമ്പോ നേരം പോവാനും ഒരു ഇതല്ലേ.
അതന്നെ അല്ല ആദ്യക്കെ അങ്ങനെയെന്നു നല്ലോണം വായിക്കന്, കിട്ടണ കിട്ടാ എവിടന്ന് കിട്ടിയാലും കൊണ്ട് പോരും. അതുപോലെ വാങ്ങിക്കയും ചെയ്യും ഇപ്പം ആ കുറവാണ് വളരെ കുറവാ വായന.
ആ
പിന്നെ ഇപ്പൊ ഫോൺ ഇങ്ങനെ. ഇപ്പൊപ്പൊ യൂട്യൂബും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വാട്സ് പുക്ക ആയിട്ട്. ടൈമ് പോവും പിന്നെ അധികം ടൈമ് ഒന്നും ഉണ്ടാവൂല്ലല്ലോ.
ഇല്ല അപ്പോഴത്തിന് കുട്ടികൾ വരേണ്ട ടൈമ് ഒക്കെ ആവും. പിന്ന അവർക്ക് ഫുഡ് കൊടുക്കാൻ.
ആ ഫുഡ് എടുക്കലും പിന്നെ ഫോണും കൈയ്ല്ല അവരെ കയ്യിലാവും. കൊറെയൊക്കെ പിന്നെ. വൈകുന്നേരം രാത്രിയക്ക ആയാൽ പിന്നെ ഹോംവർക്കും ആയിട്ടും മറ്റേതായിട്ടും ഒക്കെ ഫോണിലല്ലേ.
ആ ഉം അവർക്ക് വന്നാൽ പിന്നെ ഫോണിൽ ഇരിക്കാനെ നേ നേരെണ്ടാവുള്ളു ഒക്കി മാർക്കിയിൽ വിട്ടിട്ട്.
ആ എല്ലാം വാട്സപ്പിലല്ലേപ്പൊ.
ആ
ആണല്ലോ മറ്റത്. കണ്ടുപിടിച്ച എഴുതാണ് ഇപ്പ അതിന്റെ ആവശ്യല്ല. ഇപ്പൊക്കെ ജെമിനീനോട് ചോദിച്ച് എഴുതല്ലേ.
പിന്നെ ഫോണിലന്നെ ഓരോ ആപ്പുകളില്ലേ നമക്ക് ഇങ്ങനെ നോക്കാനും പറ്റിയത്.
എല്ലാ ആപ്പുകളും ഉണ്ടേ അപ്പം ബുദ്ധി വികസിക്കൂല അത്രേ ഉള്ളു മക്കൾക്ക്. ഞാപ്പന്നലെ പറഞ്ഞെള്ളൂ പിന്നെ ഒക്കെ എന്തോ ഒരു ആപ്പിന്റെ പേര് പറഞ്ഞോ. മറന്നോയി. അത് ചോദിച്ചാ മതി ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടും.
ആ കുട്ട്യേളന്നെ ഇങ്ങട്ട് പറഞ്ഞു തരും നമുക്ക്.
ആ അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു കണ്ട് പിടിച്ച് എഴുത്ണ കാലൊക്കെ കഴിഞ്ഞോ ചോയ്ച്ചു ഞാൻ കണ്ട്പടിച്ചയ്തെങ്കിലല്ലെ പിന്നെ അത് മറക്കാതെ നിക്കോള്ളു. കോപ്പി അടിച്ച് എഴുതണ മാതി ഇല്ലപ്പതന്നൊക്കെ പറഞ്ഞ് ഞാന്.
അ ശരിക്കും ഒരു ഇതിന് നോക്കയാണെങ്കി അങ്ങനെ തന്നേണ്.
അതാണ് ഓൽക്ക് ഇപ്പ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഗതി അറിയാത്ത കാര്യം ചോദിച്ചറിഞ്ഞ് എഴുതുമ്പോ അല്ലങ്കി സ്വന്തമായിട്ട് ഉത്തരം ബുക്കിന്നൊക്കെ നമ്മളൊക്കെ അങ്ങനെണല്ലോ. ബുക്ക്ന്ന് കണ്ടുപിടിക്കലെനി ഉത്തരം. ക്വസ്റ്റ്യൻ കിട്ടിയാലയന്റെ ഉത്ത ഉത്തരം ഏതാന്ന് കണ്ടുപിടിച്ച് കുറേ തെ കൊറെ ശെരിയാവും അങ്ങനെക്കേണ്ടയ്. ഇതിപ്പോ അങ്ങനെന്നുല്ല. കണ്ടുപിടുത്തൊന്നുല്ല. ഇല്ല നേരിട്ട് ഇങ്ങട്ട് അടിച്ചു കൊടുക്കാ. ഫോട്ടോ എടുത്താണ്ട് അയച്ചാ മതിന്ന് പറഞ്ഞു.
ആ നേരക്ക ഉള്ളത് ഇങ്ങട്ട് വിട്ടു തരും.
ആ അതെ പ്പോ. ചെലർക്ക് ഉത്തരം ഇങ്ങോട്ട് വിട്ടരും അത് നേരെ ഓല് എന്ത് ചെയ്യും നോക്കി നോട്ടബുക്ക്ക് പകർത്തിഎഴുതും. പിന്നെ പഠിക്കണ പരിപാടി ഒന്നും ഇല്ല.
ആ ഇവിടെ എന്റെ മോനും അങ്ങനെതന്നെആണ്. അയിൽ നോക്കിട്ടന്നെ. വിട്ട് കൊടുക്ക് ഫോ
ഫോട്ടോ എടുത്ത് വിട്ടാൽ മതി മ്മച്ചേ അപ്പോ ഉത്തരം ഇങ്ങട്ടു കിട്ടും മറ്റേത് ക്കാരണ ആൾക്കാരോട് ചോയിക്കാ അടുത്തൊക്കെ വല്യ ക്ലാസ്സി പഠിക്കുന്ന കുട്ടികളോട് ചോയിക്കാ
ആഹ് അങ്ങനാരുന്നു ഇപ്പ അതൊന്നും ഇല്ല
ഉം ഒരു സംശയവും ഇല്ല ഇപ്പ ആർക്കും. ഒക്കെ കിട്ടുകാണ് എല്ലാ സംഗതികളും.
ഇപ്പോ
കാലം പുരോഗമിക്കുന്നന്നുസരിച്ച്. അതിനുള്ള പിന്നെ ക്വാളിറ്റി ഉള്ളൂ ഇപ്പോ. ഒൽക്ക് ഇനിപ്പോര് ഡോക്ടേഴസ ആയി ഇറങ്ങിയാലും. ടീച്ചേഴ്സ് ആയി ഇറങ്ങിയാൽ.
ണ്ടരി
പഴയ ക്വാളിറ്റി ഇല്ലല്ലോ. ഇപ്പോ അവർക്കൊന്ന് കുറ്റം പറയല്ല. എന്തായാലും. പണ്ടത്തെ ഡോക്ടർമാരെ മാതിരി ഇല്ലല്ലോ. ഇപ്പ ഇറങ്ങണ ഡോക്ടർമാരൊന്നും. അതേപോലെ നീ അധ്യാപകരായാല്. ഏത് മേഖലയിൽ എടുത്ത നോക്കയാണെങ്കിലും.
ആഹ്
പഴയ ആ വിവരം ഇതില്ലല്ലോ? വിദ്യാഭ്യാസത്തിന്റെ മാറ്റവും. ആ അവർക്കിപ്പോഴും ചെന്തയും കിട്ടി അവര് ഫോണ് നോക്കാണ്.
ആഹ് അതെ ഞ ഒൽക്ൻ അവ ഓന സംശയം തീർക്കണെലും ഫോണിൽ നോക്കിട്ടവാണം ഞമ്മ
ഫോണ് നോക്കാണ് ആഹ് മറ്റേത് ഇരുന്ന് പഠിക്കല്ലേ
ആ പിന്നെ അപ്പ തന്നെ മ്മക്ക് നമ്മെള് ച്ചോ പ്പ ന്ന ഒരു ഡോക്ടറെത്ത് പോയാൽ തന്നെ നമ്മൾ ചോയിച്ച നമ്മക്ക മറുപടിഅപ് - ഇപ്പത്തന്നെ ഓര് പറഞ്ഞിനു പക്ഷേ ഇപ്പോ അതല്ല ഫോണിലൊന്ന് നോ അപ്പോ ഫോണൊന്നെടു
ഇപ്പോ ഒല്ക്കൊന്ന് നോക്കണ അതാണ് ആഹ്‌ ഇങ്ങനെയാണ് എല്ലാം ഫോണിലാണ് ഇത് എന്താ പറഞ്ഞച്ചാ അതന്നെയാണ് സ്വന്തയിട്ട്പ്പളുല്ല അ പ്രായം രോഗികളെ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായ ഉണ്ടാവല്ലോ പഴയ പ്രായമുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ എടുത്ത് നമ്മള നമ്മളെ ശരീരഭാഷ കണ്ടാതന്നെ അവർക്ക്റിയാം ഇന്ന ഈ അസുഖം പക്ഷെ ഇപ്പ ഉള്ളവർക്ക് നമ്മൾങ്ങട്ട് ഇട്ട് പറഞ്ഞു കൊടുക്കണം എനിക്ക് ഇന്ന അസുഖാണ് ഇന്ന അതാ അതാണ്ന്ന് അവർക്ക് അങ്ങനൊ ഒരു ഇതാണല്ലോ ഇപ്പൊ
ആഹ് അത് അങ്ങനെ തന്നെയാണ്
അതിനനുസരിച്ച ഓൽ മരുന്ന്ഴുതാ പിന്നെ കൊറ പോയി പോയി പോയി എന്തേലുമൊക്കെ ആവുമ്പോളാണ് പിന്നെ ചെക്കപ്പിൻ എഴുതാലും
അപ്പോഴത്തിനും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാതും ഞമ്മളെ
ഒരു വിധം വലിയ രോഗമൊക്കെ ആണെങ്കില് അങ്ങെത്തിയിട്ടുണ്ടാവും
ഓർ ഡോക്ടർമാർ മരുന്ന് കണ്ടുപിടിച്ചുമ്പോഴത്തിന് ഇത് ഇവിടെ ജീവം നഷ്ടപ്പെട്ടിട്ട്
ആ ഒരു അൻപത് വയസ് ഒരു അറുപത് വയസ്സായ ഡോക്ടേഴ്സിന്റെറെ അടുത്ത് ഇപ്പോ പോയണ്ടെങ്കിൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും അവര് കണ്ട് മനസ്സിലാക്കും അരാളെ നടത്തോ നമ്മള് കണ്ടാതെന്നേ ഓൽ പറയും ഇന്ന അസുഖണ്ടോ
ആഹ് ചോയ്ക്കും പിന്നെ അയിനുള്ള മരുന്ന് എഴുതുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല മരുന്ന് ഇഷ്ടം പോലെ
മരുന്ന് എഴുതും ആ ഇപ്പോ അ അങ്ങട്ട് എഴുത്തും മരുന്ന് ഇഷ്ടം പോലെ എഴുതി തരും സ്വന്തമായിട്ട് പ്രൈവറ്റ് ക്ലിനിക്ക് ഒക്കെ ആണെങ്കിൽ ക്കല് ഇഷ്ടം പോലെ മെര്ന്ന്ണ്ടാവും. ഗവണ്മെന്റ് പോയാ പിന്നിം ആഹ് കൊറെ ടെസ്റ്റെഴ്തും ഉം അതാണ്. കാലം അങ്ങനെണ് വിദ്യാഭ്യാസ രീതി എല്ലാ മേ
എല്ലാ അതെ എല്ലാതിലും അങ്ങൻതന്നെ ഒന്നിന് ഒന്നിന് പറയാൻ പറ്റൂല. ഉം
ആഹ് എല്ലാ അങ്ങനെ ഒക്കെ ഡിജിറ്റലായി. അപ്പൊ മെൻഷ്യന്മാരും ഡിജിറ്റലാവാണ് അക്ക ആഹ് അല്ല ഇനിയിപ്പോ അതിലും മേലെ വെര്യല്ലാതെ ഇഞ്ഞിപ്പം പഴേല് ക്കെന്തായാലും പോവൂല്ല ആഹ് പോവാൻ
പോവാൻ കഴിയൂല്ല ഇല്ല
ഫാ ഫോണ് ഇല്ലാതെ ഈ ഫോണെറ്ങ്ങിയ ടൈമിലൊക്കെ എന്തൊക്കെ ബു പ്രയാസേനി പറയല് അ തങ്ങനെയാണ് ഇങ്ങനെയാണ് അട്ത്ത് വെക്കാൻ പറ്റൂലാ ഉപയോയിക്കാൻ പറ്റൂലാ ഇപ്പെല്ലാരും അ ത് വെച്ചോണ്ടല്ലേ പരിവാടി
ആഹ് പൊട്ടിത്തെറിക്കോളൂ അങ്ങനെയാണ് അതാണ് താണ് നോക്കിയപ്പോ ഒന്നുല്ലാ ഇപ്പോ കെടക്കണങ്കി കൂടിയമ്മക്ക് ഫോണ് വാണം കയ്യില്
ആഹ് തലേണക്ക് പകരം ഫോണ് വെച്ചിട്ടാ കടക്ക്ണെ ആഹ് അഹ് നെഞ്ഞത്തെച്ചിട്ടാണ് ഒറങ്ങാ കട് ഒറക്ക് ഒറക്കങ്ങനേണല്ലോ പിന്നെ കണ്ടോണ്ട് ഒറങ്ങ്യല്ലേ അല്ല ആദ്യൊക്കെ ആദ്യം അതൊ ക്കെ ഫോണ് നമ്മളെ വൺ വണ്ണ് ഫോണായ സമയത്ത് ഇന്ക്കോർമണ്ട് ഇന്റെ കുട്ടിക്കാലത്തൊക്കെ ഏഹ് അത് റൂ മിലെന്നെ വെക്കാൻ പറ്റൂല രാത്രിയൊന്നും കട്ക്ക്മ്പം റേഡിയേഷന് മറ്റത് ന്നൊക്കെ പറഞ്ഞിട്ട് ആഹ് ഗർ ഭിണികളൊന്നും ഇത് ഉപയ് തൊടാനേ പറ്റൂലന്നാ പറയാ പക്ഷേ ഇപ്പ എവടെ
അന്നൊന്നും അങ്ങനെ അല്ലെങ്കിലും അന്നത്തെ കാലത്തൊന്നും ആരെട്ത്തും അങ്ങത്തെ ഫോണുല്ല
ആഹ് ഇ ആഹ് ഫോൺ ക്യാ ആഹ് ഏഹ് ക്യാമറ ഫോണൊന്നുല്ലാ ആഹ് ഞ്ഞ് ഏഹ് മറ്റേ വൺ വണ്ണ് ചെറിയേ ഫോണെന്നേണെങ്കിലും പോലും അത് കൊണ്ടട്ക്കാ പേടിയാണ് ഏഹ് പോ ക്കറ്റിലിടാൻ പറ്റൂല എന്തൊക്കേണ് പറല് ഇപ്പൊ ഓഹ് ഒരാളട്ത്ത് രണ്ടും മൂന്നും ഫോണൊക്കെയാ ആൾക്കാരടുത്ത്
ആഹ് ഒന്ന് പൊർത്ത്ക്കെറങ്ങുമ്പോ ഒ
ഉം ഒന്ന് ബിസിനസ് ആവശ്യത്തിന് ഒന്ന് ഫാമിലി ആവശ്യ ത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ അല്ല അതൊരു വിഷയല്ലാതായിപ്പോ ഇനിയിപ്പോ അതി ഇല്ലാതെ എങ്ങനെ ജീവിക്കാന്ന് കഴിയൂല
ഇന് ഇനി ഒരിക്കലും അത് പറ്റൂല്ല
ഉം അത്‌ ജനിച്ച് വീണെന്നെ ഫോണിന്റെ ഫ്ലാഷ് കണ്ടിട്ടല്ലേ
കണ്ടിട്ടാണ് അ ആദ്യൊക്കെഞമ്മളങ്ങനെ പർഞ്ഞീന്നു കുട്ടികളെ ഫോട്ടോ എടുക്കരുത് ജനിച്ചു വീണ കുട്ടികളെ ഫോട്ടോ ടുക്കരുത് ഒന്നും ഫോണ് എടുത് ആഹ് എരുത്ത്ക്ക് ഇപ്പൊ ആകെ ഫോണ്ക്കാ കു
ല്ലേ
തന്നെ ആഹ്
ഉം ലേബർ റൂമിലെന്നെ ക്യാമറേണ് ഇപ്പോ അതന്നേ ഊ ആഹ് വര്ന്നേന്നെ ഓല് ഏർ കുട്ട്യാള് ഭൂമീക്ക് വര്ന്നതന്നെ ക്യാമറേകൂടി
ക്യാമറേ കൂടെ ഇട്ത്ത്ടാണ്
ഉം അത് വ്ലോകർമാരായിട്ട് അവ് വ ന്നാ അങ്ങനേണ് എല്ലാരും പിന്നെ കയ്യി കിട്ടിയാ പിന്നെ ഫോട്ടത്തിന്റെ ഒരു കളിയല്ലേ ആഹ് ഏതായാലും ഒന്നും കേടില്ല പ്രശ്ന ഇല്ലാതായ അതുകൊണ്ടന്നേയാവും രോഗങ്ങളും അധികരിക്ക്ണത്
നല്ല രോഗങ്ങളല്ല എന്തൊക്കെയോ പേ പറിട്ട ഓരോ രോഗ അപ്പ ആദ്യമായി കേക്കൂന്ന്താണ്
ആഹ ഇപ്പൊ കട്ട് ചെയ്താലോ കട്ട് ചെയ്ത് വിളിക്കല്ലേ
ആ് ഓക്കെ ആ ഉ ഇ ച